ഹലോ കേക്കാമോ?
ആഹ് കേക്കാം കേ
ആഹ് സുഖം ണോ
ആഹ് സുഖായിട്ടിരിക്കുണു
ആഹ് എന്തൊ
ന്താ അവിട്തെ വിശേഷങ്ങള്
ആഹ് സുഖമായിട്ടിരിക്കുന്ന് ആഹ് ആഹ് ഇപ്പേ ഇപ്പൊ പനിയൊക്കെ അല്ലേ
ആഹ് പനി പനിടെ സീസണ് അതെ അതെ
ആ വെട്ട് വെട്ട് മാറി പനിയാ അവിടെ ആർക്കെങ്കിലും പനിവല്ലോം വന്നാ വല്ലതാ ആ ഏ അതൊക്ക
ആഹ് ഇൻക്ക് ഇക്ക് പനി വന്നൂ മോൾക്ക് പനി വന്നൂ
ആഹ് എങ്ങനെയുണ്ട് ഇപ്പം അപാനി വന്നേന് ശേഷം
പനി വന്നിട്ട് നല്ല ചൊമമാറണില്ല
ചൊമ വന്നെൻ എനി എനിക്ക് പനി വന്ന സമയത്ത് ശരീരത്ത് ഭയങ്കര ക്ഷീണവായിരുന്നു ഒരു മൂന്ന് മാസം കറക് ക്റ്റായിട്ട് പനി ഉണ്ടായിരുന്നു അതിനു ശേഷം ഞാൻ പഠിക്കാനൊക്കെ പോയി പിന്നെ കൊർച്ച്സൊക്കെര് ഒന്ന് രണ്ടു ദിവസൊക്കെ കൂടെ ഉണ്ടായിരുന്ന് പിന്നെ ഇപ്പൊ കുഴപ്പൊന്നുല്ല ഉം എന്തോ പഠിച്ചോണ്ടില്ല ഇരിക്കയാണോ ജോലി ചെയ്യാണോ
ഇല്ല്യ അടുക്കള പണീലാ
ഹൗസ് വൈഫാണ് പുള്ളേരൊക്കെ എങ്ങനെ എന്ത് ചെയ്യുന്ന്
താ ഒക്കതാ പഠിപ്പൊക്കെ കഴിഞ്ഞ് ടി വി കണ്ടി ഇരിക്കാ ടി വി കാണാൻ വേണ്ടീട്ടുള്ള പഠിപ്പാണ്
എത്രാം ക്ലാസ്സിലാ?
ഒന്ന് ആറില്, ഒന്ന് മൂന്നില്, ഒന്ന് എൽ കെ ജിയിലൊക്കെ ആയിട്ടൊക്കെ ഇണ്ട്.
ആഹ് അവർക്കൊക്കെ പനി വന്നിട്ടുണ്ടായിരുന്നോ?
ചെറുതിന് പനി വന്ന് മാറിട്ടോള്ളൂ
ആഹ് അ മറ്റേ വലുതിനൊന്നും കൊഴപ്പൊന്നുല്ലല്ലോല്ലേ ഇപ്പഴ്ത്തെ ഒരു കാലാവസ്ഥയും കാര്യങ്ങളും ഉം പക്ഷെ ചൂടൊന്നും അറിയാൻ പറ്റൂല്ല ഹലോ
ഹലോ
ആഹ് എത്ര സെക്കൻഡായി.
എന്താണ്?
എത്ര സെക്കൻഡായി?
ക്ലിയറാവണില്ലല്ലോ?